ഹലോ
കേക്കണില്ലേ
ആഹ് കേക്കിണ്ട്
ആഹ എന്തൊക്കെ എന്താ നല്ലന്നെ സുഖാണ് കൊഴപ്പൊന്നുല്ല.
ന്താ പണി ചായുട് ചോ?
ഉം ചായ തെരക്കക്കെ കഴിഞ്ഞ്പ്പോ സ്കൂൾ തിരക്ക് വിട്ടന്ന് ചായ തെരക്കൊക്കെ കഴിഞ്ഞു.
ഏ രാത്രി ചോറും ഒന്നായിട്ടു വെക്കലാ
ഏ അല്ലേ ഒന്നിച്ച് വെക്കലന്നെ ഉച്ചക്ക് വൈന്നേര്ത്ത്ക്ക് വേറെ ഒന്നുല്ല ഉച്ചത്തോട് കൂടെ എല്ലാം പണിയും കയ്യും കഴിച്ചും
ഹ്മ്
വീട്ടിലാരോക്കേള്ള
വൈന്നേര്ത്തും
കേൾക്കണില്ലേ ചെറിയ ക്ലിയർ കൊറവുണ്ടല്ലോ?
ഏയ് ഇൻക്ക് കേക്ക്ണ്ടല്ലോ
അതെ എനിക്ക് ചെറ് ഇങ്ങനെ ചെലമ്പാണ് കട്ട്ടായിട്ട് കേക്ക്ണെ
ഉം
ആരൊക്കെ ഉണ്ട് വീട്ടില്
ഇപ്പൊ ഇവടെ ഞാനും മക്കളും ഹസ്ബൻറും ഉണ്ട് പിന്നെ വാപ്പിം ഇമ്മിണ്ട്
ചെറിയ മോനാ അവിടുത്തെ?
ഏ അല്ലേ ചെറുതല്ല മറ്റേ ഉം മൂന്നാ ആൺ കുട്ടികളാണ് ഒക്കടുത്ത അടുത്ത തന്നെ വീട്, വപ്പീം ഇമ്മീംഇവടെ നിക്ക
ഉ
മക്കള് എത്ര ആളാ?
ഈ ഇപടെ ഇന്ക്ക് മൂന്നാള്, രണ്ട് ആണും, ഒരു പെണ്ണ് മൂത്തത് പെൺകുട്ടി. പിന്നെ രണ്ടാൺകുട്ടികള്, ഉം പിന്നെ
ഹസ്ബന്റ് ആ
ഏ എന്താ വൈകുന്നേരത്തേക്ക് വേറെ ഏതോ ഉച്ചക്കെ തന്നെ
പ്രഗ്നൻറ്
രണ്ടു നേരം നടക്കൂലല്ലേ.
ഏ ഇപടെ അയിനാത്ര ആളൂല്ല
ആ, ആ അതന്നെ അതന്നെ ബാക്കിയൊക്കാരും ഇവിടെ അങ്ങനെയൊക്കെ തന്നെ.
ഹസ്ബന്റിന് എന്താ ജോലി ഇവിടെ നാട്ടില് എനിക്ക് നാല് മാസ പ്രായം ഉള്ള ഒരുകുട്ടി.
ഏ, അഹ് ശരി ഉം, ഉം പിന്നെ പണികളൊക്കെ ഒരുങ്ങില്ലേ
ആഹ
അത് ശരി മഴ ഉണ്ടെന്നാ അവിടെപ്പൊ
മഴ അപ്പൊ കുറച്ചുദിവസമല്ലേ ഇപ്പോഴില്ല
ഇബടി ഒന്ന് ഒരു ആ സ്കൂൾ വിടുന്ന ടൈമിൽ ഒന്ന് നല്ലൊരു മഴ പെയ്തു. പിന്നെ അങ്ങട്ട് പോയി, ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട് നല്ല കറുത്ത് ഇരുണ്ട് ആകെ. ഇഷ്ട ഇപ്പൊ പെയ്യുംന്ന് പറഞ്ഞിട്ട നിക്കണത്
ഉം പിന്നെ മഴ രണ്ട് ദിവസം ഒന്നും വലിയ കുഴപ്പുണ്ടാവില്ല, പിന്നെ നമ്മക്ക് തന്നെ ഈറ വരൂല്ലേ മഴങ്ങനെ അടച്ചന്നാല്
ഉം അയന്നെ വെയിൽ എത്ര കൊണ്ടാലും എത്ര ആയാലും കൊഴപ്പുണ്ടാവൂല്ല, മഴ രണ്ടുസം പെയ്ത എല്ലാവർക്കും ഇറേ
ഉം
ഉം, പിന്നെ വേറെന്തൊക്കെ
ഏഹ് കുട്ടി എന്താ ഉറങ്ങിക്ക എന്നിട്ട്
ഓള് ഉറങ്ങുവ ഓക്ക് പനിയ
അയ്ശരി എന്നേ പനി തുടങ്ങി
ഹലോ
ആഹ്
കേക്കണില്ലേ ചെറിയൊരു ചെലമ്പലുണ്ട് കേൾക്കണില്ല ഇന് ക്ക്
ഞൻ തിന്നോള ഉന്ന പാത്ര എടുത് ഉണ്ടാക്കിയതിരിക്കും ഇത്ത
അല്ലേയ് ഇനിക്ക് കേക്കണില്ല ഇല്ല കേക്കണില്ല ഇവടെ
ഞാൻ നിങ്ങളവിടെ വഴയിലതിയാലും മുണ്ടാന്നതാ
ഇല്ല ഞാനിത് ചെലമ്പാണ് എനക്ക്ങ്ങനെരു സൗണ്ട് ഇങ്ങനെ കേക്ക് അ അതപ്പ ഇപ്പൊ ശരിയായിട്ടോ ഇപ്പൊ കേക്ക്ണ്ട്
ഞാൻ നിങ്ങ എന്തണ്ട് കേ
ഉം അയ്ശരി ആഹ് പിന്നെ പണിൾണ്ട് ഞ്ഞിപ്പോ ആ പാത്രം കഴുകാണ്ട് കൊർച്ച് ഇപ്പ ചായ കൂടി കഴിഞ്ഞ് മക്കള് സ് കൂട്ടന്ന് ചായകുടി കയിഞ്ഞു ടൊക്ക ഒന്നുല്ലാതെ ഫുള്ള് വൃത്തിയാക്കി ഇട്ടതേന്നു ഞ്ഞിപ്പൊ ഓല് ചായോടി ഞ്ഞിട്ട് ഒക്കെ പരത്തി ഇട്ട്ക്കണ് ഉം ഇനിപ്പ ആ പാത്രങ്ങളൊക്കെ കഴുകി ഇടുത്തേക്കാണ്ട് മെഷീൻല് ഒണക്കി ഇട്ടക്കണു യൂണിഫോമും ഡ്രസ്സുകളൊക്കെതിരുമ്പിയിട്ട് തോരിടാണ്ട് പണിയളൊക്കെ ഇഞീണ്ട് ബാങ്ക് കൊടുക്കുമ്പോത്തിന് ഒക്കെ ആ പണിയളൊക്കെ കഴിച്ചണം
സ്കൂൾട്ടന്നാരെ
ആ സ്കൂൾട്ട്തിരുമ്പപ്പൊ പേന്റോന്നും ഉണങ്ങി കിട്ടണല്ലേയ്
ആഹ് ആഹ്
മെഷീനൽ ഉണക്കിടുത്താലും നന വാണ് ആരെയൊക്കെ ഒന്നര ദിവസം വേണം ശരിക്കതു ഒണങ്ങി കിട്ടണംന്ന്ണ്ടങ്കി അപ്പ അയിന്‌ സ്കൂളട്ട് വന്നയ്ക്ക് ഏ
നിങ്ങള് ഇതി കൂടിട്ട് കൊറേ ആയോ
ഇല്ലേയ് ഇപ്പൊ കുറച്ചായിട്ടന്നേ ള്ളു
ഉം
ഉം പിന്നെ വീട്ടിലൊറ്റക്കാ
കുരിക്ക് ഞാനിപ്പ ന്റെ വീട്ടില ഡെലിവറി അയിന്നു ഓപ്പറേഷനെനി ഇൻക്ക്
ആഹ് പോയിട്ടുണ്ടാവല ല്ലെ
പോയി തൊണ്ണൂറിന്ന് പോയിക്കാണ്ട് പോന്നു
ആ അ ശരി ഇനി ആറ് മാസം കയിഞ്ഞി ട്ടാക്കറല്ലേ ഗൾഫ് പോവാ
അല്ല ഇനിപ്പോ അടുത്ത ഞായറാഴ്ച ഒന്ന് പോയി പോര അമ്മ അങ്ങനെ കുട്ടീനെ കാണാനെ
ആ ചെറിയ മക്കളെ കാണണ്ടെങ്കി പിന്നിം ഇങ്ങനെ കാണാൻ തോന്നും
ഉം പിന്നെ വേറെന്തൊക്കെ
എന്ത് ഹലോ
ഹലോ
ആ പറയൂ
ആ എന്താവടെ കുട്ടിയന്നോ
ഇല്ല ഞാനിൻക്ക് കേക്കണില്ല അതാണ് നിങ്ങെളെന്താ പറയണ് ഇങ്ങനെ നോക്കിങ്ങനെ നി ക്ക കേട്ട് നിക്കാണ്
എ
ഇങ്ങളെ കുട്ടിയാളൊക്കെ വലുതാ
ആ വൽത് മൂത്താൾ ആറാം ക്ലാസ്സിലാണ് പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കു പിന്നെ രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സില് മൂന്നാമത്തെ അളുപ്പ അങ്കന വടിക്ക് പോണ്ട് നാല് വയസ്സാവാനായി
ഏഹ്
ആ അങ്ങനെവിടെ നല്ല അടീം പുടീം ക്കെ നടക്കുന്നുണ്ട് റൂമില് ഞാൻ പോർ
അവന്റെ സൗണ്ട് കേക്ക്ണ്ട്
ആ അവിടെ നല്ല തെരക്കാണ് ഞാൻ മെല്ലെ പൊറത്താടിക്ക
ഏ
ചെലപ്പോ പിന്നാലെ പോരുഞ്ഞീ
എ ഏ
ഉം പിന്നാലെ പോയിന്താ നോക്കിങ്ങോണ്ട് പോരും അല്ലെങ്കി ആ പരാതി പറയാനുണ്ടാവും ഞ്ഞീ ഒപ്പം അപ്പൊ മെല്ലെ പൊറത്ത്ക്ക് വന്നതാ
ഏ
ഉം ഓല് രണ്ടാളും ഓളേട്ടും ന്നല്ല കൊഴപ്പം ഓല് രണ്ടാളും നല്ല അടിയാ
അത് ഒരു പെണ്ണും ഒരു പെൺകുട്ടിയാലേ
മ് ഓള്മൂത്തതോള് കൊറച്ചൊക്കെ വലതായിലോള് കൊഴപ്പൊന്നുല്ല ഇമ്പല് രാണ്ടാളും അങ്ങട്ടും ഇങ്ങട്ടും എപ്പളും അടികൂടി കൊണ്ടാ പിന്നെ കുട്ടിന്നെന്താ കൊറേ നേരം ഒറങ്ങോ പനി കൊറവില്ലെ ന്നിട്ട്
ആ പ്പൊ കൊറവ്ണ്ട്
അതെയോ അയ്ശരി പിന്നെ ചായ കുടിച്ചില്ലേ
ആ ചായ കുടിച്
ഏഹ്
ങ്ങളെ ടാസ്ക് കംപ്ലീറ്റ് ആയോ
ഇല്ലില്ല ആയിട്ടില്ല
ആ പിന്നെ അന്റെ വീട്ടിലാരൊക്കെ ഒണ്ടവിടെ
ഇന്റെ ഇവിടെ ഇന്റെ വീട്ടിൽ നിക്ക് മൂന്ന് ആങ്ങള്ളാര്
ആഹ്
അയില് വരാ ങ്ങള് കഴിച്ച്
ആഹ് ആഹ് ആ അയ്ശരി മ് പിന്നെ ഹസ്ബെൻറ് നാട്ടിലില്ലേ
ആ ഹസ്ബെന്റിവിടെ ഓട്ടോ ഓടിക്കാണ്
ആഹ് ആഹ് മ് പിന്നെ വേറെന്തൊക്കെ?
വെറെന്തോക്കെ ങ്ങളെ അടുത്ത്ന്നല്ലേ വർത്താനം പറയിണേ
ആ ചെ പരാതി പറയാൻ വന്ന്ക്കാണേ ഞാൻ പറഞ്ഞില്ലേ അടി കഴിഞ്ഞാ പിന്നെ അടുത്തൊരു പരാതി പറയാൻ വരും ഹി ഹി ആ പരാതിയായിട്ട് പോന്ന്ക്ക മ് പിന്നെ നീ അവിടെ ഹസ്ബന്റെ വീട്ടിൽ അവിടെ ആരൊക്കെണ്ട്?
അവിടെ ഇപ്പം മൂന്ന് മൂത്തഛന്മാരുണ്ട് ഒരെളെച്ചെൻ ണ്ട് മൂന്ന് നാത്തൂന്
ആഹ് അയ് ശെരി ഇനിയിപ്പോ ഞായറാഴ്ച പോയി നിക്കോ
പ്പ ഇരിക്കുന്നോ
ഹലോ ഹലോ
ആഹ്
കേക്ക്‌ണണ്ടോ?
ആഹ്
എനിക്ക് കേക്കണില്ല ഞാൻ അത് വെയിറ്റ് ചെയ്ത് നിക്കണ് കേക്ക്ണ്ടെങ്കി പറയ് കേക്ക്ണ്ടോ
തീരെയില്ല ഇമ്മ വന്നീനി
അതെയ ആ ആ അത് ശരി ഉം
പിന്നെ ആഹ പോയി അയ്മ്മ എളാപ്പാന്റ ഉളി പോയതേനി അപ്പൊപ്പം വരാ
ആഹ ആ ആഹ് അയ് ശരി ഉം ഉം പിന്നെ വേറെന്താങ്ങനെ പോണു
അത് ഓ
ഉം പിന്നെ ഇപ്പം എവുട്ക്കും പോവ് ണ്ടാവൂലലെ ഇങ്ങനെ കടക്കെന്നെയിക്കുലേ പ്രസവിച്ചടക്കാവു യാത്രകളും ഇതൊന്നുംണ്ടാവൂലല്ലേ
ഇല്ല്യാ പൊറത്തൊന്നും അങ്ങനെ പോവേല്ല്യ
ഉം ഇനിയിപ്പം ഈ നീ ഒരു എന്താ ഒരു തപ്പിത്തടയലേക്കാരം ഞ്ഞി ഇതിണ്ട് കഴിഞ്ഞാലേല്ലേ
ഹലോ
ത് ഫസ്റ്റ് തേണ്
ഫസ്റ്റ്ത്താ
ആഹ് ഫസ്റ്റ്തന്നെ അത് ശെരി ആ ഇഞ് നമുക്കൊരു ഒക്കീന ഒരുത ക്കാരം പുതുമേക്കാരം ഇനി ബാക്കിള്ള കാര്യങ്ങൾക്കൊക്കെ മാര്യാട് കൊറെ ഇങ്ങനെ അടങ്ങി കെടന്നിട്ട്
ആ ഒറ്റക്കാണൊ പോലല്ലപ്പൊ കുട്ടിയളുംണ്ടായാ
ആഹ് ആഹ് അതാണ് ഉം പിന്നെ വേറെന്തൊക്കെ
വേറെന്തൊക്കെ ങ്ങളെ ഹസ് ബന്റിനെന്താ ജോലി?
ഉം പെയിന്റിങ്ങാണ് പെയിന്റിംഗും എല്ലാ പണിയുണ്ട് കോൺട്രാക്ടറായിട്ട് പെയ്ന്റി കരാറായിട്ട് അങ്ങനെ എടുക്ക്‌ പിന്നെ എല്ലാ പണിണ്ട് കർട്ടന്റി ജിപ്സത്തിന്റി എല്ലാ വർക്കും എട്ക്കും
ഏഹ്
മ് പിന്നെ വണ്ടി വണ്ടി പെയിന്റ് അടിക്കും സ്പ്രേ പെയിന്റിങ് അങ്ങത്തെ എല്ലാതുണ്ട് വീട്ടിൽക്കെന്നെ കൊടുന്ന വണ്ടി ടെസ്റ്റ് വണ്ടിയളൊക്കെ പെയിന്റ് അടിച്ചോടുക്കും ഇപ്പൊ ഒരു വണ്ടിണ്ട് അത് പെയിന്റടിക്കാ ഒരു ട്രാവലർ ഒരു വണ്ടിയുണ്ടാ അപ്പ അത് ഇപ്പോൾ പെയിന്റിങ് വീട്ടി തന്നെ
ഏഹ്
ഉം
ഇങ്ങളെ വീട്ടിലാരൊക്കെല്ലേ
ഇൻക്ക് അവിടെ ഒരേട്ടത്തിണ്ട് ഒരാങ്ങളിണ്ട് ഞാനാ ചെർത് പിന്നെ വാപ്പിമ്മീണ്ട് രണ്ടാളെ കല്യാണം കഴിഞ്ഞുക്ക്ണു ആ ഓൽക്ക് ആങ്ങൾടേം ഏട്ടത്തിന്റേം കല്ല്യാണം കഴിഞ്ഞു
ഉം
മം
പിന്നെ
പിന്നെ വേറെന്താ അങ്ങനെ പോണു സുഖാണ് ഇപ്പൊ മഴ- ക്കായിട്ട് ഒട്ക്കും പോകാനും പറ്റൂല അങ്ങനെ
ആഹ്
വീട്ടിൽ ചടഞ്ഞ് പിടിച്ചങ്ങനെ ഇരിക്കാണ്ഏറെ
ന്ന ശരിട്ടാ പത്തിൻറ്റായി
ആഹ് ശരിന്നാ ഉം